പറഞ്ഞോളൂ
കേൾക്കുന്നുണ്ടോ ആഹ് ഏഹ് നമുക്ക് പുതിയതായി ട്ട് സംസാരിക്കുന്ന ആഹ് വിഷയം എന്ന് പറയുന്നത് നമ്മടെ ഇപ്പത്തെ തൊഴിലില്ലായ്മയെ കുറിച്ചും ആഹ് അതുവഴി ഉണ്ടാകുന്ന തൊഴിൽ രഹിത അവസ്ഥകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കാനാ ട്ടാഗ്രഹിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ കാലത്തെ ഏറ്റോം ഏഹ് വലിയൊ രു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തൊഴിലില്ലായ്മ തന്നെയാണ് കാരണം പഠിച്ചിറങ്ങിയ ആൾക്കാർക്കും തൊഴിലില്ല പഠിക്കാത്തവർക്കും തൊഴിലില്ല നടുക്ക് നിക്കുന്ന ആൾക്കാർക്കും തൊഴിലില്ല ഇപ്പം ആ എന്താ പറയാ ഏ പണ്ടൊക്കെ നമ്മൾ പരമ്പരയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു ഇന്നും പറമ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ നമ്മളും അതെ പറമ്പിനെ ആശ്രയിക്കുന്നവരാണ് പക്ഷെ എന്നിരുന്നാലും പറമ്പിലെ ജോലികൾക്കും ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ അങ്ങനെയുള്ള രീതികൾ കൊണ്ട് പല പല മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ കൃഷിയൊക്കെ മോശമായിരിക്കുന്ന ഒരു സമയാ അപ്പൊ ശരിക്കും പറഞ്ഞാ നമുക്ക് പുറത്തൊരു തൊഴിലില് കണ്ടുപിടിച്ച് പറ്റൂ എന്നുള്ളൊര അവസ്ഥ വന്നിരിക്കുന്ന ഒരവസ്ഥയില് ഈ പറയുന്ന ഞാനും എൻ്റെ ഹസ്ബൻ്റും അടക്കം ഹ് ജോലി അന്വേഷിക്കാൻ തുടങ്ങിട്ട് കുറെയായി കാര്യം പറഞ്ഞ ബിരുദം അത്യാവശ്യം ബിരുദ പഠനമുണ്ട് ആ പി സ ടിക്കറ്റ എല്ലാം കൈകളിൽ ഉണ്ടെങ്കിലും നമുക്കൊരു ജോലിക്കായിട്ട് പോണമെങ്കില് അല്ലെങ്കി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഈ ഒരു എന്താ വരുമാനം നമ്മൾ ഉദ്ദേശിക്കുന്നൊരു തുക നമ്മൾ കണ കൂട്ടുന്നുണ്ടാവോ ഒരു കുടുംബം കണ്ടുപോകാനായിട്ട് എത്ര രൂപ നമുക്ക് വേണം എന്നുള്ളത് അത് വെച്ചിട്ട് നമ്മളൊരു ഒരു ജോലിയിലേക്ക് കേറുമ്പോ ഇപ്പ എന്റെ ആ കെട്ടിയവൻ പു ആള് എന്താ ഉം നമ്മുടെ ഗസ്റ്റുകൾ വരുന്ന വരുന്നോരെ സ്വീകരിച്ച് ന്നന്താ മറ്റേ എന്താ നമ്മുടെ റിസോർട്ട് മേഖലയിലാണ് വ ജോലി ചെയ്തൊണ്ടിരുന്നത് അപ്പം ആളി ആൾക്ക് ഹ് നല്ലൊരു എന്താ ജോലിയാണത് പുറമേന്ന് കേൾക്കുമ് പ്പഴും അല്ലെങ്കി ചെയുമ്പോഴും കൊഴപ്പാത്തൊരു ജോലിയാണ് എന്താ ഉന്നത പദവിയിലുള്ളൊരു ജോലിയിലാണ് പക്ഷേ നമ്മള് വിചാരിക്കുന്ന ഒരു വരുമാനം നമുക്ക് അതിന്ന് കിട്ടുന്നില്ല ലതെവെച്ചാൽ ഏറ്റവും കൂടുതൽ ജോലിന്നും ജോലി സമയവും കൂടുതൽ പക്ഷെ ആ നമ്മൾ വിചാരിക്കുന്ന തുക അതിന് നമുക്ക് കിട്ടുന്നില്ല അത് നമ്മൾ അർഹി ക്കുന്ന ഒരു തുക അതിന്ന് നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് കാരണത്താൽ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ജോലിക്ക് ശേഷം പുള്ളി ഇപ്പൊ നിർത്തി വീട്ടിൽ വന്നിരിക് ക്കുവ ഞങ്ങൾ വീണ്ടും പുതിയൊരു ജോലിക്ക് വേണ്ടി ആലോചിച്ചൊണ്ടിരുന്നിട്ട് ഇപ്പം ഒരു കുറഞ്ഞതൊരു രണ്ട് മാസ് ച്ചവായിട്ടുണ്ട് എന്നച്ചാ പുതിയത് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര പാട് ഒന്നാമത്തെ കാര്യം നമുക്ക് വീട് നോക്കണം വീട്ടിലുള്ളവരെ നോക്കണം കുഞ്ഞു പിള്ളേരു അവരെ നോക്കണം അപ്പൊ നമുക്ക് ദൂരേക്ക് പോയി ജോലി ചെയ്യാൻ പറ്റ പാറ്റാത്തൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു നിശ്ചിത വരുമാനം കിട്ട കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോയിട്ട് ഒരു കാര്യവും ഉണ്ടാവുന്നില്ല നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു വരുമാനം കി വീട്ടിലേക്ക് വരുന്ന ഒരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും വലിയൊരു കഷ്ടപ്പാട് പിടിച്ചരു ആ പണിയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ എല്ലാ ദിവസവും ഫോണിൽ ഇരുന്ന് നോക്കുന്നത് ജോലി അവസരങ്ങ കുറിച്ചാണ് ആ ശരിക്കും പറഞ്ഞാൽ മൈൻ മനസ്സാ പോലും ഭയങ്കരമായിട്ട് നമ്മുടെ കൈ വിട്ടു പോകുന്നരവസ്ഥയിലേക്ക് ചില സമയത്ത് വരാറുണ്ട് കാരണം എ വെച്ചാൽ ജോലിയുടെ ആ ക്ഷാമമല്ല ജോലി ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു വരുമാനത്തിന് നമുക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ചരു ജോലിക്ക് കയറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കുഴപ്പില്ലാതെ കേയറി പോകാൻ പറ്റും പക്ഷെ ആൾ വീട്ടിൽ നിന്ന് മാറി നിക്കേണ്ട സാഹചര്യം പക്ഷെ മാറി നിക്കാൻ പറ്റില്ല കാരണം ഇവിടെ പ്രായം പ്രയയാവരുണ്ട് പിള്ളേരുണ്ട് അപ്പൊ എല്ലാം കൂടെ ആലോചിച്ച് വരുമ്പോം ഒരു നമുക്ക് ഹ് ഉ എന്താ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ആവുന്ന ഒരു നല്ലൊരു ജോലി കിട്ടി കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒര അവസ്ഥയാണ് അല്ലേ ചേച്ചിയെ സംബന്ധിച്ച് ജോലിയെ കുുറിച്ച് എന്താ പറയാനുള്ളേ ജോലിയുടെ ഇന്നത്തെ അവസ്ഥകളെ കുറിച്ച് അല്ലെങ്കിൽ വരുമാനത്തെ കുറിച്ച്
ഒരു തൊഴില് അതുപോലെ തന്നെ ഏ വരുമാനം അത് ഇന്നത്തെ സമൂഹം നേരിട്ടൊണ്ടിരിക്കുന്ന ഒരു വല്യ വെല്ലുവിളിയാണ് എന്താന്ന് വെച്ച കഴിഞ്ഞാൽ ഇപ്പോ ചേച്ചിയുടെ സംസാരം വെച്ച് നോക്കുമ്പോ തന്നെ എനിക്ക് ഞാനായാലും ഇതേ സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കയാ ഒരു തൊഴിൽ എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ഒരു വലിയൊരു കാര്യം തന്നെയാണ് തൊഴിലില്ലായ്മയല്ല അതായത് തൊഴില ഇല്ലാത്തൊരവസ്ഥ ല്ല കാരണം ഒരുപാട് സ്ഥാപകർക്ക് ഇപ്പൊ തൊഴിലിന് വേണ്ടി ആളെ ആവശ്യുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് ന്യൂസുകളിലും ഒരുപാട് വാർത്തകളിലും പത്രങ്ങളിലും ഒക്കെ കാണാറുണ്ട് പക്ഷെ നമ്മളക്ക അതിന് വേണ്ടി നമ്മള് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുക്ക് ഏതെങ്കിലും ഒരു ഏ കാരണവശാൽ അത് ഒഴിവാക്കേണ്ടതായിട്ട് വരുവാണ് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വീട് വിട്ടും ദൂരെ താമസിക്കുക അതുപോലെ ദൂ പോവേണ്ടി വരി പിന്നെ പുറത്ത് അതായത് പുറത്തിറങ്ങി വീടുകൾ തോറും നടക്കേണ്ട വർക്കുകൾ ഉപക്ഷ ണ്ട വരി അതുപോലുള്ള പല രീതിയിലുള്ള അത് നമ്മുക്ക് ഓരോ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് പല തൊഴിലും നമ്മള് വേണ്ടാന്ന് വ
അതെ
പിന്നെ നമുക്ക് അനുയോജ്യമായ രീതിയില് ഒരു തൊഴിൽ കിട്ടാത്തര അവസ്ഥയാണ് പിന്നെ ഇന്നത്തെ സമൂഹത്തിലുള്ള മക്കളൊക്കെ ഇപ്പോൾ ബിടെക്ക് ബികോം എല്ലാം കഴിഞ്ഞവരൊക്കെ അതിന്റേതായ തൊഴിൽ അന്വേഷിച്ചച്ച് പോവാതെ ഈ സ്വന്തമായ കൈത്തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള കച്ചവടം ചെറുകിട കച്ചവടം വഴിയോര കച്ചവടം അതിലക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഒരുപാടുണ്ട്
ഉണ്ട് അതെ അതെ
പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ഒരു എന്താന്ന പറയാ ഒരു സമൂഹത്തിലും പിന്തുടർന്ന് പോരുന്ന ഒരു കൈത്തൊഴില ഉണ്ടായിരുന്നു ആ ഒരു രീതി ീ അന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരുന്നെ ഇപ്പൊ ആഏ എന്താന്നാ പറയാ തുണി തുണികളുടെ അലക്ക്ു തൊഴിലാളി അതൊക്കെ ഇങ്ങനെ തുടർന്ന കൊണ്ട് പോന്ന അവതായിരുന്നു അവര് അവരുടേതായപ്പ ആയുർവേദ ആയിക്കഴിഞ്ഞാൽ വൈദ്യം അങ്ങനത്തെ ഫാമിലി തുടർന്ന് അവരുടെ മക്കൾക്ക് അത് പകർന്ന കൊടുക്കുക ആ ഒരു രീതിയിൽ മാത്രം ക തുടർന്ന് തുടർന്ന് ഓരോ ആഏ തലമുറ അങ്ങനെ ആ പാരമ്പര്യമായിട്ട് അങ്ങനെ പൊയി കൊണ്ടിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ സമൂഹം അങ്ങനെ പോന്നിരുന്നതിന് അത് തൊഴിൽി അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ദാരിദ്ര്യം അന്നും ഇന്നും ഒരുപോലെ പിന്നെ ഈ ഇതണ്ടണ്ടെങ്ക വരുമാനം കുറഞ്ഞ തോതിൽ മാത്രമേ കിട്ടുന്നുള്ളൂ
അതെ ജോലികൾ ഒരുപാടുണ്ട് ഞാൻ ഒ ഒരുപാട് നോക്ക എ കാണുവ അന്വേഷിക്ക ഒക്കെ ചെയ്തു എല്ലായിടത്തും ജോലികളുണ്ട് ഇപ്പം ജോലികളില് ഞങ്ങൾ കുറച്ചുകൂടി ഇത് തന്നാന്ന് ചോദിച്ചച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോയി ജോലി അന്വേഷിക്കാം വിടത്തില്ന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞിലെ വീട്ടിലെ സാഹചര്യങ്ങളാങ്ങനാണ് ഒന്നാമത്തെ കാര്യം നമുക്കിവരെ ഇ ട്ടേച്ച് പൊറത്തേക്ക് പോകാനൊള്ള ഒരവസരവില്ലാ വീട്ടിലാരും നോക്കാൻ വേറെ ഇല്ല പ്രായമായിട്ടിരിക്കുന്ന അപ്പനും അമ്മനെ ഇട്ടേച്ചച്ച് നമുക്ക് ദൂരേക്ക് പോയി നിക്കാൻ പറ്റില്ല അല്ലെങ്കില് നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ജോലികൾ നോക്കിയാല് നമുക്ക് രാവിലെ പോയി രാത്രി വരെ പത്തുമണി വൈ രാത്രി വരെ ജോലി ചെയ്താലും നമ്മക്ക് കിട്ടുന്ന വരുമാനം ന്ന് പറയുന്നെ വളരെ തുച്ഛവാണ് പതിനഞ്ച് അല്ലെങ്കി ഇരുവത് രൂവാ അതെ അപ്പോ ഈ പതിനഞ്ച് അല്ല ഇരുവ രൂപന്ന് പറേന്നത് ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങൾക്ക് പത്ത് രൂപ പന്ത്രണ്ട് രൂപ പ തിനാല് രൂപാ അതി കൂടുതല് ഒരടത്തും ആഹ് ആഹ് വരുമാനം കൂടുതല് പെണ്ണുങ്ങൾ ക്ക് കിട്ടുന്നേയില്ല ശെരിക്കും പറഞ്ഞാല് ആഹ്
പതിനഞ്ച് ടു ഇരുപത് അതിനുള്ളി കിട്ടുല്ലോ ഇവിടെ ഇഞ് ഈ ഈ ഞാനൊന്ന് ഒരു കാര്യം പറയട്ടെ ഇന്റെ അവസ്ഥ വെച്ചിട്ട് ഇവിടെ അടുത്തൊക്കെ എനി ക്ക് ഇപ്പൊ ഒരു നല്ല ജോബ് ഒരു നല്ല വർക്ക് നല്ലൊരു തൊഴിലിന് വേണ്ടിയിട്ട് നല്ലൊരു ഏഹ് ഒരു ഏരിയനെ നമ്മള് ആശ്രയിക്കും അതായത് ഇത്തിരി ആളുകള് കൂടുന്ന ഒര് ഒരിത്തിരി ഒരു പട്ടണം അതുപോലെയുള്ളത് അടുത്ത് വരുന്നത് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പറത്താണ് അപ്പൊ അവടം വരെ നമ്മള് ഡെയിലി ദിവസവും ട്രാ യാത്ര ചെയ്യുന്ന ത് ഒരു നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യ ഇട്ട് മാറിക്കൊണ്ടിരിക്ക്യാ
അത് ഈ യാത്ര ചിയ്യാൻ തന്നെ നല്ലൊരു നല്ലൊരു തൊക നമ്മുടെ യ്ന്ന് പോകുന്നുണ്ട് ആഹ് അതായത് പത്ത് രൂവ പത്ത് രൂവ നമുക്ക് വര് മാനം ആ പത്ത് രൂവ വരുമാനം ഉണ്ടെങ്കില തിലൊരു അഞ്ച് രൂവ ആറ് രൂവയേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നുള്ളൂ ബാക്കി പൈസ മുഴുവനും നമ്മള് യാത്ര യാത്ര അല്ലെങ്കിൽ എടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗി ക്കേണ്ടി വരും ചെലപ്പോ ഒരു മഴയാണെങ്കില് ചെലപ്പം വണ്ടി കിട്ടില്ലെങ്കി ഒരോ
ആഹ് അതെ അതെ അതാണ് ഇള്ളത് ആ ഇപ്പൊ ഇപ്പൊ എനിക്കിപ്പ കിട്ടിക്കൊണ്ടിരി ആഹ് എനിക്കിപ്പ കിട്ടുന്നത് ഈ മു പ്പത്തഞ്ച് കിലോമീറ്റർ അപ്പറ ഇള്ള അട്ത്ത് ഇപ്പൊ പത്ത് രൂവ ആക്കി അപ്പൊ
ആ പത്ത് രൂവ അല്ലെങ്കി പന്ത്രണ്ട് രൂവ അതീ കൂടുതല് സാലറി ഏ വരുമാനം നമുക്ക് തരുന്നേ ഇല്ല ക പ്രത്യേയിച്ച് പെണ്ണ്ങ്ങൾക്കാന്ന് തോന്നുന്നു ഇത്രയും ജോലി ജോലിക്ക് വരുമാനം തീരെ കൊറവ് പക്ഷെ ആണുങ്ങക്കും അതേ കിട്ടൂ കാരണം ആണുങ്ങക്ക് സമയം കൂടുതൽ എട്ത്ത് ട്ടും അവർക്ക് കൊടുക്കുന്നത് ഇരുവത് രൂവേണ് എൻ്റെ ഏം ഏ എ ന്റെ ചേട്ടന്ന് പറഞ്ഞാ പുള്ളി ജോലി ചെയ്തോണ്ടിര്ന്നെയാ ഞാൻ പറഞ്ഞില്ലേ രാത്റീന്നില്ല പകലന്നില്ല ഏ എല്ലാ സമയത്തും ആ അവടെ ആള് ഉണ്ടായിരിക്കണം. എന്നിട്ട് പുള്ളിക്ക് കിട്ടിക്കൊ ക്കോണ്ടിരിക്കുന്നതാണ് ഇരുവതിനായിരം രൂവ ആ രൂവയ്ക്ക് ഒരു വീട് ഇന്നത് കാലത്തോടല അഞ്ചാറു പേരുള്ള ഒരു ഫീട് എങ്ങനെ ഓടാനാണ് ഈ ഇരുവത് രൂപയ്ക്ക്. ഒരു മാസം എങ്ങനെ കഴിഞ്ഞു പോവും. നമുക്ക് ഏന്ന് സൂക്ഷിച്ചു വെ ക്കാൻ പോലും ഒരു രൂപ അതീന്ന് മാറ്റി വെക്കാൻ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ചി ചിട്ടി കൂടിയാൽ ആ ചിട്ടി പോലും നമക്ക് ബല സാഹചര്യങ്ങളും മാറി ച്ചു മാറ്റേണ്ടി വരുകാണ് കാര്ണംന്ന് വെച്ചാൽ നമുക്ക് വരുമാനം തൊടരാൻ പറ്റുന്ന്ല്ല. അതൊരു സ് എന്താ നമുക്കൊരു ഹ് കരുതലായിട്ട് മാറ്റിവെക്കാൻ ആ പൈസ പോലും നമുക്ക് പറ്റുന്നില്ല. കാര്ണം നമ്മടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ജോലി ഇല്ലാത്തതിന്റെ അവസ്ഥ കൊണ്ടാണ് നമ്മൾ
ഓരോ ദിവസവും കടന്നു പോവും. ഭാവിയിലെക്ക് ഒന്നും സ്വരൂപിച്ച് വെക്ക
ഒന്നുമില്ല ഇന്നും നാളെയും നാളെ കഴിഞ്ഞും. എന്നുള്ള ഒരു രീതി മാത്രം. ത്ര ഒള്ളൂ ബാക്കി മുന്നോട്ടേക്ക് നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റും അല്ലെങ്കി നമ്മള് സ്വന്തവായിട്ട് സ്വന്ത വായിട്ട് ഒരു കഴിവില് വിശ്വാസം അർ ച്ച് നമ്മള് തന്നെ നമ്മെടേതായ ഒരു പ്ല ഒരു ഒരു ഇതേക്കൂട്ട് ഒരു എന്താ പറയ ഒരു എട ക്രമീകരിച്ച് നമ്മൾ എറങ്ങണം. നവൊരു തൊഴിലിലേക്ക് നമ്മൾ സ്വന്ത വായിട്ട് കഷ്ട ഇവടെ നമ്മൾ എറങ്ങി നമ്മളെ അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കെ ആണെങ്കിൽ. ആഹ് ഒരു പരിധി വരെ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും. എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പലപ്പോഴും പുള്ളിയോട് സംസ് ങ്ങാറുണ്ട്. അങ്ങനെ നമുക്ക് ഇറങ്ങാം. പക്ഷെ ആൾക്കതും അസ സഹ സ്വീകരിക്കൻ പറ്റുന്നില്ല പലപ്പോഴും. കാരണം എന്ത് എന്ന് ച്ചാൽ് ടെൻഷൻ കൊണ്ടായിരിക്കും. ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും, അപ്പൊ നമ്മുടെ സമയം ഇന്ന് ഏകദേശം കഴിഞ്ഞിരിക്കും. യാണ് അപ്പം നമുക്ക് പിന്നെ സംസാരിക്കാം.
ഓക്കെ ഓക്കെ ശരി ശരി